കേൾക്കാവോ
കേൾക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവിടോ ഉം കേക്കുന്നുണ്ട് അ അ എന്തേവ ഫുഡ ക്കെ കഴി
ഓ ഫുഡൊക്കെ കഴിച്ച് ഇപ്പ ഫ്രീ ആയതാ
ഫ്രീ ആയതോ ആ ഞാനും കഴിച്ചിട്ട് ഇങ്ങനെ കിടന്നത ഇവിടെ റസ്റ്റ് ഉച്ചക്ക് ഉറങ്ങോ ആ ഞാൻ സമയം കിട്ടുമ്പോടെ എനി ഉറങ്ങും എനിക്ക് ഉറങ്ങാൻ ഇഷ്ടവാണ് കേക്ക
ആ ആഹ് പിള്ളാരില്ലേ ഞാനുറ ഹലോ ഉറക്കം ഞാൻ കുറവ് തന്നെയാണ് പിള്ളേരുണ്ടാവോണ്ടേ
ആ ഹഹ
അപ്പൊ പിന്നെ വല്ലാത്ത ഉറങ്ങാൻ ഒരാൾ ഉറങ്ങുമ്പോ ഒരാൾ ഉറങ്ങൂല അങ്ങനെ അങ്ങനെ
ആണോ ടി വി ഒന്നും കണ്ടൊണ്ടിരിക്ക വെച്ചു കൊടുത്താല്
ഇല്ലല്ല ടി വി കാണൂല ടി വി വീട്ടിലില്ല പിന്നെ ഫോണാ വേണ്ടത് ഫോൺ അപ്പ അങ്ങനെ കൊടുക്കാൻ ആവൂലന്ന് വിചാരിക്കും
ആ ഹാ ആ എപ്പോഴും കൊടുക്കുന്ന നല്ലയല്ലല്ലോ അതിന് അങ്ങ് അടിക് പിന്നെ എന്തായിരുന്നു അതെയ പിന്നെ എന്തായിരുന്നു സ്പെഷ്യൽ എന്തോ ഉണ്ട് ഇന്ന്
സ്പെഷ്യലി അറിയാനൊന്നും ഇല്ല മിസ്സ് സാദ ചോറ്ന്നെ വെറും ചോറും വെള്ളരിക്ക കറി ആ മീനുണ്ട്
മീനൊണ്ട്
ഉം ഉം നിങ്ങൾക്കന്തല്ലേ
എനിക്ക് ഇന്ന് ആ ആ പറഞ്ഞു പറഞ്ഞു
എന്താ ചോയിച്ചെ ഇങ്ങള്
ടീന്ന്
ആ മീൻ അയലയാണ്
അയില ആ ആ ഇനിത്യോം മഴയും ക്കെയായോണ്ട് ആയിരിക്കും നെറ്റ് വർക്കിൻ്റെ കൊണ്ടാരിക്കും ന്ന് കുറച്ച് ലേറ്റ് ആയിട്ടക്കെ പിന്നെ വാ നമ്മള് ഒന്നിച്ചായ് പോ സാരിക്കുമ്പോ
ആ ആ ആ
ഇന്ന് ചോറൊണ്ട് വെറും ചോറ് പിന്നെ മാങ്ങ കറി വെച്ചു പിന്നെ മീൻ കിട്ടിയാരുന്ന് ആ മാങ്ങ ചെറിയ ഉള്ളിയെല്ലാം കൂടെ വേവിച്ചിട്ട് നമ്മ തേങ്ങ അരച്ചിട്ട് മോര് കറി വെക്കില്ലേ അതുപോലെ.
ആ ആ ആ ആ മാങ്ങപ്പുണ്ടോ കഴിഞ്ഞൊടങ്ങിയോ? അതെങ്ങനെയ
ആ നമ്മുടെ വീട്ടിലില്ല മേടിക്കുന്നതാ. ഉം ഇവിടെ മാങ്ങയും ചക്ക എനിക്കൊന്നൂല്ല ആകപ്പാടെ ഉണ്ട് നാല് തെങ്ങുണ്ട് തേങ്ങ
ആ ആ മറ്റുള്ളതൊക്കെ വാങ്ങണംല്ലേ ഇവിടെ ഉം ഉം ഇവിടെ തെങ്ങും മാങ്ങേക്ക ഉണ്ട് മാങ്ങപ്പൊ ഒക്കെ കഴിഞ്ഞു തുടങ്ങി.
ആഹ ഹ ഹ ക ഇപ്പം മഴെ ക്കെ ആയപ്പോം അതിന്റെ സീസൺ കഴിയാറായല്ലോ?
ആ ആ സീസൺ കഴിഞ്ഞു. പിന്നെള്ളതൊക്കെ ആ ആ ഉ ഇണ്ടായിരുന്നു പക്ഷെ ഒക്കെ പക്ഷിയാളെ കഴിച്ചിട്ടേ
ആ ആ ആ
ഞമ്മള ആവശ്യത്തിനൊക്കെ ഇണ്ടാർന്നു
ആ അച്ചാറൊന്നും ഇട്ട് സൂക്ഷിച്ചില്ലയോ?
അച്ചാറിട്ട് വെച്ചേക്കണ്
ഇട്ടേച്ചു പഴു പഴുത്തത് കിട്ടീല
ആ പഴുത്തതും ഉണ്ടായിരുന്നു. ഒണക്കീട്ടൊന്നും ഇല്ല പഴുത്തത് തന്നേ. ഉം ഉം പഴുത്തത് അങ്ങനെ കഴിച്ചു. പച്ച അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ടച്ചിട്ടുണ്ട് ഉപ്പിലി എന്താവൊന്ന് അറിയില്ല
അതെന്തേ
കേട് അല്ല കേട്വരാതെ അത്രത്തോളം നിക്കുംന്നല്ല അറിയില്ല അറിയ
ആഹാ അങ്ങനെ അതെ അതിന്റെ മേളിൽ പൂക്കള ആകുമ്പോ അതമ്മേ സ്പൂണ് വെച്ച് കോരീട്ട് കളയണം
ആഹ് ആഹ് ആഹ്
അങ്ങനെ ചെറിയൊരു ആ ചെറിയ പൂപ്പല് വരുമ്പോ നമ്മള് സ്പൂണ് വെച്ചിട്ടേ കൈ ഇടരുത് സ്പൂൺ വെച്ചിട്ട് അങ്ങ് കളയണം അന്നേരം കുഴപ്പല്ല കുറച്ച് നാളൊക്കെ നിക്കും
ആ ആ
ഉം ഹും
ങ്ങഎങ്ങനെ ഉപ്പില് ഇടല് എങ്ങനെയാ ഉപ്പ മാത്രം അതോ വെള്ളം ഒഴിക്കൂല ചുടാ
ആ വെള്ളം ഒഴിക്കും ആതിളപ്പിച്ചാറി വെള്ളം ഒഴിക്കും ഉപ്പിടും പിന്നെ കാന്താരി മുളക്
ആ ആ
മുളകില്ലേ അല്ലെങ്കിൽ പച്ചമുളക് വന്നെങ്കിലും മുളകേരിയും ഉള്ളെ
ആ ആ ഗാന്ധ ഇണ്ട അവിടെ
എന്തോ
കാന്താരി മുളക്ണ്ടോ
ആ് ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ല്യൊന്നു ചോയിച്ചാല് നമ്മുടെ രണ്ട്മൂന്നെണ്ണോ ക്കെ കിട്ടും ഒര് അത്യാവശ്യ ഒരു കറിക്കുള്ളത് കിട്ടും അത് അത്രേ ഉള്ളു അച്ചാറിനു വേണ്ടി ള്ളതൊന്നും ഉണ്ടാവില്ല ഉം പിന്നെ എങ്ങനെയ അവിടെ ക്ലൈമറ്റ് ഒക്കെ മഴയുണ്ടോ
ഇല്ല ഇപ്പോൊ വെയിലാണ് രാവിലെ അങ്ങനെ ഒരു ഇത്ണ്ടായ അ പെയ്യണല്ലേ ഓ ഒക്കെ വെയിലാണ് നല്ല ചൂടാ
നല്ല ചൂടാ മഴ പെയ്തിട്ടും ചൂടിനൊന്നും കൊ കുറവ ഇല്ലോ
ഒരു ഇല്ലല്ല കുറവല്ല മഴ പെയയത് ഇങ്ങ തണുപ്പ് പിടിക്കണം ആ് അതൊക്കെ ഉണങ്ങിങ്ങ ഇ പെരുന്നാള ആകുമ്പോത്തന് എന്താണാവോ
ആ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട് വെയിലില്ല ഒരു മങ്ങിയ കാലാവസ്ഥ മഴയു ഉണ്ട ഴ ഇല്ല വെയിലുണ്ടോന്ന് ദിച്ചാൽ വെയിലും ഇല്ല അങ്ങനെ ഒരു അന്തരീക്ഷം
ആഹ് ആഹ് അങ്ങനെ ആവ്പ ബുദ്ധിമുട്ടല്ലേ
ഇപ്പം സ്കൂളൊക്കെ അടച്ചൊണ്ട് ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു സ്കൂള് തുറക്ക
ആ ആ ആ ഉണക്കാടാനൊക്കെ സ്ഥലണ്ടോ
ആ ഉണക്കി ഇടാൻ അങ്ങങ് ഇങ്ങൊക്കെ ആയാ കെട്ടി വെ പക്ഷാ എട്ടി വെച്ചിട്ടുണ്ട്
ആ ആ ആ
പിന്നെന്താ സ്കൂൾ ഓപ്പൺ ആവാറായോ ആ
പിള്ളേരെന്ത ചെയ്യന കെടന്നോ
ഇല്ല ടി വി വെച്ചിട്ട് അതിന്റെ മുന്നിലിരുന്ന് ടി വി കാണുമോ കളിക്കുവ ഒക്കെ ചെയ്യുന്നു എന്ന ഒന്ന് ഒന്നിന് തന്നെന്ന അവിടെ പിന്നുംണ്ട്ല്ലാരും ഉണ്ട് ഒന്നിനന് തന്നെ സ്കൂൾ തൊറക്കുന്ന അവളെ
ആഹ് അതെ ഒ
സ്കൂളിന്റെ എന്താ സ്കൂളൊ ഇ എന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞിട്ടില്ല ഇപ്പൊ പെരുന്നാൾക്കും സ്കൂൾക്ക ഒന്നിച്ചു വാങ്ങാൻ വിചാരിച്ചു പോയി അപ്പൊ തിരക്കോണ്ടേ പെരുന്നാളിന്റെ തിരക്കും സ്കൂൾ തിറക്കണീന്റെ തിരക്കുയിട്ട് ട്ട് വമ്പൻ തിരക്ക് അപ്പൊ പിന്നെ തൽക്കാലം പെരുന്നാക്കില് വാങ്ങി അപ്പൊ നീ സ്കൂള് തുറക്കണ പെരുന്നാളെ കഴിഞ്ഞിട്ട് വാങ്ങാലോ അത് വിചാരിച്ചിട്ട് ബ്ലോക്ക് ഉം കടക്കൊന്നും കേയറാനേ വയ്യ
ആണല്ലേ ആ ഭയങ്കര ഇനി പെരുന്നാൾ കഴിയാതെ തിരക്കൊഴിയത്തൂല്ല
അ സാവധാന വാങ്ങാൻ ചേർച്ചിയണ്ട് പോകന്ന്
ആ അതെയ എല്ലാം മേടിക്കണോ ബാഗും എല്ലാം മേടിക്കണോ
ആ് മേടിക്കണ ഇപ്പ അഡ്മിഷൻ പടുത്തിട്ടേ ഉള്ളൂ എനി
ആണല്ലേ ആഹ ഹഹ
ആ അപ്പൊ പിന്നെ ഒക്കെ വാങ്ങണ്ടേത് തന്നെ
അതെ ആദ്യായിട്ട് പോവല്ലേ, എന്റെയും സെയിം തന്നെ എന്നിട്ടും മാങ്ങിട്ടും മാങ്ങിട്ടും. തീരുന്നില്ലെന്നുള്ള ഒരു മും മും എന്തെങ്കിലും ഒന്ന് മറക്കും എന്നുള്ളതാ, ഞാൻ തന്നെ ഇപ്പ സ്കൂൾ പോയി വന്നിട്ട് രണ്ട് കാര്യങ്ങള് വി ടോയി ഇനി മേടിക്കാനുണ്ട്.
ആഹ ഒക്ക ഒരോന്ന് ഇനിയിപ്പ പോയി. തെടങ്ങിയാലും പിന്നെ വാങ്ങാ
ആണ് പക്ഷെ നമ്മള് മടുക്കത്തില്ല. ഒരു ഒര് ഇങ്ങനൊരു ഇൻട്രസ്റ്റ്. ഇച്ചു പോലെ മേടിക്കാൻ.
ആ ആ ആ ആ ആ പോവട്ടെ ആ ആ എങ്ങനെ ഇംഗ്ലീഷ് മീഡിയം അല്ലേ. ഡേ
ആണാണാണ് സി ബിഎസ് സി, സി. ബിഎസ് സി ആ ഉ ഉ.
അമ്പങ്ങനെ പോട്ട ആ സന്തോഷത്തില്.
ആണ് വയങ്കര എക്സൈറ്റ്. അന്ന് ആവാൻ കാത്തിരിക്കണ് സ്കൂള് തുറപ്പ് ഇവർക്കൊക്കെ ലേറ്റ് ആയിട്ട് ആ പതിനഞ്ചാം തിയതി ആയിട്ട് ട്ടെ തുറക്കും
അതെന്ത്യാ അങ്ങനെ.
അത് എന്നാന്ന് അറിയില്ല. ആദ്യം പത്തുന്ന് ആയിരുന്നു പറഞ്ഞത്. അപ്പം എല്ലാ ക്ലാസും തുടങ്ങിയിട്ടെ ഇവർക്ക്. കൊള്ളെന്നാ ഇവര് ആദ്യായിട്ട് പോൂവല്ലേ
ആഹ ആഹ
അങ്ങനെ പതിനഞ്ച് എത്രയും.
ആ ഞങ്ങക്കൊക്ക ഒന്നാതി. അടുത്ത ആഴ്ച തുറയ്ക്കായി.
ആണല്ലേ ആഹ
ആ ആ അതന്നെ പെരുന്നാള് കഴിഞ്ഞാൽ തുറക്ക മറ്റ് പെരുന്നാൾ ലീവ് ഒന്നും തോൻ എടുത്താനല്ല.
ഉം ഉ
മ് മ് ഏ ഏതായാലും ആ സന്തോഷത്തിന് ചായക്കൊള്ള ടൈം ആവണല്ലേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ചുള്ള റസ്റ്റ് മ് മ് നാലുമണിയാവും മ് മ് നാല് മണി നാലര ആവുമ്പോത്തേന് കിട്ടണം
ആണല്ലേ ഹ ഇനി അയിന് കടി എന്തെങ്കിലും ആക്കണോ അതോ
ത്തന്ന് വാങ്ങല് കുറവാണ് കടി ചിലപ്പോം എന്തേലൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തേലും ബേക്കറി ആയിട്ട് അങ്ങനെ
ആ ആ ആ അത ആർക്കും ഇപ്പ വീട്ടിലുണ്ടാക്കുന്നേ വേ എന്താവർക്ക് ടേസ്റ്റല്ലെന്ന് പറയുന്നു നമ്മള് നല്ല വിഷ ഇല്ലാത്ത ഉണ്ടങ്കി കൊടുക്കും പക്ഷെ അവർക്ക് അവർക്കറിയില്ലല്ലോ
ആ ആ ഇവിടെ ങ്ങള് പൊതുവേ ഉണ്ടാക്കലട്ടോ കുറവാണ് പുറത്തുന്ന് വാങ്ങിക്ക്ണെ
ഓ ഇവിടെ നേരെ തിരിച്ചം മധുരവുള്ളേയേന്നും വേണ്ട ആവി പുഴുങ്ങി ഇഡലി ദോശ അതൊക്കെയ ഓക്കെ പക്ഷെ നമ്മള് ചായക്കൊക്കെ വൈ കട്ടെ അങ്ങനെ എന്തെങ്കിലും അല്ലേ അതൊന്നും വേണ്ട ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം പിന്നെ നമ്മളങ്ങ് മടിക്കും എന്തിനാമെനക്കെടു
മ് മ്
വേണന്ന് പറയാ ഒരാൾക്ക് വേണന്ന് പറയും
ആരും കഴിക്കണ്ട ഒന്നും ഉണ്ടാക്കും വേണ്ടല്ലേ ആ അതുകൊണ്ട് സുഖ ആണല്ലോ പരിപാടിക്ക് ഏ ഒന്നു ഒന്ന് ഒന്നും ഉണ്ടാക്കണ്ടല്ലോങ്ങന നിങ്ങ അങ്ങനെ ഫുഡ് രാവിലെ ഉണ്ടാക്കലാണോ
ആണ് രാവിലെ നമ്മള് വൈ ആ നന്ന് വൈകിട്ട് ഒന്നിച്ചങ്ങ് വെക്കും ചോറ് രാത്രിലും ചോറ് വായിക്കണം അങ്ങനെ പ്രത്യേകിച്ച് പറ ചപ്പാത്തി നമുക്ക് ചോറെന്തെങ്കിലും കൊറവോണ്ടെങ്കി കഞ്ഞി വെക്കുവോ ചപ്പാത്തി എടുക്കോ അങ്ങനെ എ അവിടെ എങ്ങനെയാ
ഇവിടെ ഞങ്ങൾ സെപ്പറേറ്റ് വൈകുന്നേരത്തിന് പിന്നെ വേറെ ഉണ്ടാക്കണം
ആണോ അതെന്താ ചോറ് തന്നൊണോ ആ ഗ്യാസിൽ വെക്കുമോ അടുപ്പിലാണോ.
ത് രണ്ടും ഉണ്ടാവും. ഉം ഗ്യാസ് ചിലപ്പോ ഗ്യാസുപയോഗി ഉം ഉം ചിലപ്പോൾ അടുപ്പ് ഒക്കെ ഇത്തിരി ചൂടുവെള്ളവും അങ്ങനത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ അടുപ്പിൽ തന്നെ പിന്നെ.
ആണ് ആണല്ലേ ഇത് രണ്ടവട്ടം വെക്കൻ ഭയങ്കര മെനക്കെടാ . ടല്ലേ ഒന്നി
ആഹ് ആ ഇവിടെ അങ്ങനെയാണ് ഒരു. വൈകുന്നേരം വക്കണമെന്ന് പറഞ്ഞ അങ്ങനെ. വെക്കും രണ്ടു നേരമായിട്ട് ഉം ഉം അപ്പോ ഒക്കെ ഒക്കെ എന്നാല് ശരി ഉം.